ഹലോ സ്സലാമു അലൈക്കും
വലെക്കു സ്സലാം
ഉം ചായുടിച്ച
ഇല്ല
പിന്നെ എന്തൊക്കെണ്ട് സുഖല്ല ന്ന്ട്ട്
ആഹ് സുഖാണ്
മ്‌ മ് പിന്നെ വേറെ ന്തൊക്കെയാ
വേറെന്തൊക്കെന്ന് ആഹ് ഒന്ന് ഏട്ടന ഏട്ടനാ
ഹമൂത്തആളെല്ലെ
ആഹ് ഞാനാ ചെർത്
അത് ശരി പ്പ അനക്ക് എത്ര പത്തൊമ്പതോ ഇരുവതോ
പത്തൊബ്
ആഹ് വേഗ കല്യാണം കഴിച്ല്ലേ ഇത്ര ചെർപ്പത്തിൽ ക്കഴിക്കണ്ടി ഇണ്ടായിന്നില്ല പഠിച്ച് ഒരു ജോലി ആയിട്ട് കല്യാണം കഴിച്ചാമതിയാരുന്നുന്ന
അ അഅന്നെ ജനുവരി ഒന്നാം തീ ഈ കൊല്ലം രണ്ടാ തിരത്താറ്
മ് എന്ത് ഇരുവത്
പ്രായം തെയ്യുണും കല്യണും
അഹ്ശെരി
ഇരുവതല്ല പത്തൊമ്പത്
അപ്പൊക്ക്പത്തൊമ്പതാവുള്ളൂ
ഞാൻ രണ്ടായിരത്തി ഏയിലാ
അ യെന്തിനാടി ഇത്ര പെട്ടെന്ന് കല്യാണം ഉം ഹാ കഴിച്ചേ കൊറച്ച് ഏതാനും പഠിച്ചല്ലായിരുന്നോ ഒരു ജോലി ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ചാ പോരാന്നോ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
എന്ത് പ്രപ്പോസ്ല് ങ്ങ്ട് വന്നതാവുല്ലേ?
ം ങ്ട്ട് വന്നതാ
പറഞ്ഞിട്ട് കാര്യല്ല കയിഞിലെ. ആ നല്ലപ്പ പഠിക്ക്ൺണ്ടങ്കിൽ ഇജ് എന്തെലും ജോലിയൊക്കെ ആയിന് ശേഷം കല്യാണം കഴിച്ചാമതിആയിരുന്നു
മ്മ്
പഠിക്ക്ണ ആൾക്കാരാണ് ഉം
ഇങ്ങനേ ആയി പ്പോയി
മ്മ് ശരിഅയിക്കോളും ഒക്കെ ശരി ആവും കഷ്ടകാലത്തിന് നല്ല കാലം ഇണ്ടാവുല്ലേ
മ് ഹ്
പീന്നെ എന്തെ കടി കൊടുന്നോ? പാട്ട. ഇവിടുന്നാ?
ബ്ട്ന്ന്
ഇല്ലാ.
ഉം
ആര് അനിയം പാട്ടിട്ടുണ്ടാവില്ലേ?
അല്ല. ആ പൊത്ത്ത്തൈ
ആഹ്
ആൺകുട്ടി.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
കാക്കൂസ്ക്കൈ പാട്ടൊക്കട്ട് കൊണ്ടാട്ട
ആ വീട്ട്ല അപ്പർത്തെ വീട്ടിത്താവുല്ലേ?
അ് അപ്പൊ നല്ല ഒച്ചീണ്ട്. ആഹ്
ആഹ് ശരി ഹ്ഹ് അത് ശരി ം ംഇങ്ങനെ കേൾക്ക്ണില്ലട്ടോന്നാ.
ഉം കുൾച്ചാനൊക്കെ മാണെയ്.
അത് ശരി ഹ് ഹ് ഹ്
ചെറിയൊരു
ം അട്ത്തട്ത്തന്നെ വ്ടളാ?
ആഹ്
മ്ഹ് പേടിയൊന്നും ഉണ്ടാവൂലല്ലെ?
മ്ഹ് ഞങ്ങള് ഒരു വി പെ രണ്ടു പെരേന്റെ നടൂടിയ.
അത് ശെരി.
ഉം
ഞങ്ങക്ക് ഇവിടെ വീടുകളുണ്ട് പക്ഷെ കൊറച്ചൊക്കങ്ങനെ കേറ്റം അങ്ങനൊക്കെയുള്ള സ്ഥലംഉണ്ടല്ലോ. കുന്ന്പോലൊക്കെ ആഹ് അങ്ങനെള്ള സ്ഥലങ്ങളാ.
ം ഉൻ ഉണ്ട്ക്ക. ഞങ്ങള് ആഹ് ഇപ്പൊ കേക്ക്ൺടോ?
വല് ഡീപ്പ് കേൾക്കൻല്ല അത് ശരി സൗണ്ട് കൊറവില പാടുന്നേ?
നല്ല ഒച്ഛണ്ട് ഇൻക്ക് ബ്ട്ന്ന് കേട്ടിട്ട് നല്ല ഒച്ഛണ്ട്. പക്ഷെ
അത്. ശെരി ഫോണക്ക്ന്ന കേക്കണില്ലട്ടാ ം പിന്നെ
ചേപ്പ പ്പച്ചി ച്ർച്ചീട്ട്
കടിയായിറ്റ് വന്നോ?
അറീല്ല ഞാൻ നോക്കിയില്ല.
അ ശരി ആ
ചായ ഉണ്ടാക്കോ ഒക്കെ പറയണ്ട്
ം ആ മ്മാനോട് പറീൻണ്ടാവും.
ം അതെയ്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
ഇപ്പച്ചി കൊറെ ച്ർച്ചും മുന്നില് കൂത്ത്ർന്നാണ്ടൈ
അത് ശരി ഹ്ഹ്
ബാഥറൂമ് പാട്ടിട്ടാല്.
ആഹ് സൗണ്ടില് കേക്കലെ?
ഉം ഉം പാപ്പ മോലിയരു ആണ്
അയ്ശെരി കേക്കണ്ടാവൂല ശ്രദ്ധിക്കണ്ടാവലോല്ലെങ്കി അല്ല ഇനെ പറഞ്ഞിട്ട് കാര്യല്ലന്നുള്ളതാവും
ഉം
ഉം ചെില മക്കൾുണ്ടല്ലോ ങ്ങനെ
ആ വാപ്പ എപ്പ നാല് ഗൾഫിൽ നിന്നാണ്
അയ്ശരി
അപ്പൊ ചിറി വരും
ഉം അന്റെപ്പ പോയിന്നില്ലേ ഗൾഫ് പോയിന്നോ
ഉം പോയിട്ടില്ല ഫോട്ടോ എടുത്ത വെച്ച
ഫോട്ടോ എടുത്ത‌ക്കെ
ആഹ് ഈ പാസ്പോർട്ട് ബോട്ടോ വലുത്തെ എടുത്തക്കാൻ പറയല്ലോ പോവാൻ നക്കുമ്പോ അന്ന് ഞാൻ നോളോൾച്
അഹ ശരി പോണ്ട അ ശരി അങ്ങനെ റ്റാച്ച്ടയോ ങ്ങള് പി ഫ്രണ്ട്സള പോലണോ
ആ
ഉം
അതിക്കല്ല അന്ന അങ്ങനെനി ചെറുപ്പത്തില് നമ്മള് ഇപ്പൊ കൊറച്ചൊക്കെ ഒരു ഇത്ണ്ടാവല്ലോ ഈ ചെല വീഡിയോ കാണുമ്പോ അതേപോലെ ആയ മതിരിയും ഒക്കെ തോന്നും
ഉം
പക്ഷെ അങ്ങനെയൊന്നു ല്ല
അ ശെരി അനിയൻ എന്താ കമ്പനിയണോ
താത്തി
ഏ
കാത്തി
ആ ആഹ് ആ താത്തണ്ടല്ലോ ല്ലേ അത് ചോയ്ക്കാൻ പറഞ്ഞു എവിടക്കാ കല്യാണം കച്ചണ് ഞാൻ നെയ്യ ആണ് മാത്രേള്ളൂന്ന് ത എവിടക്ക് താനൂരാ ആഹ് ശരി
കാവനൂര്
ആ കാവനൂർ കേക്കാത്തസ്ഥല്ല താനൂർ കെട്ടിന് കാവനൂര് ഞാൻ കേട്ടിട്ടില്ല
താനൂര്പ്പടായി ഞാൻ കേട്ടക്കണെ
താനൂർ തിരൂരൊക്കെ പോകാം
ആ ന്നാ ഇന്നെ പരപ്പനങ്ങാടിക്ക കല്യാണം കയ്ച്ചേ
അയ്ഷരി
ഞാൻ കേട്ടിക്കണ്
ഉം പരപ്പനങ്ങാടിക്കാ കല്യാണം കയ്ചിനെ ഈ എന്ത പറയാ ഹേയ് ജാറുണ്ടല്ല എവിടെന്താ പറയാ നമ്പുറം പരപ്പനങ്ങാടി ആ ഭാഗല്ലേ
ആ നേരെ
ഉം ഉം ഉം ഉം അവിടന്ന് അതിക ദൂര ഇല്ലെല്ലോ മമ്പൂറത്തക്ക്
ഏഹ് ഇല്ല
ഉം ഉം
പിന്നെ അയ്ന്റെട്ത്ത്ക്ക് ഇതാണ് മമ്പുറം ഏഹ് പോയിട്ടൊന്നുല്ല അ ഓല് പോവൂലല്ലോ ഊ ഉം ഓല് പോവൂലല്ലോ മുജായ്ദായോണ്ട് ന്നോട് ഇൻ ആഹ് ഇന്ന സ്ഥലാണ് കാണ്ച്ചെന്ന് പക്ഷെ ഞാൻ എർങ്ങട്ടെ അവ്ടെ ഏഹ് അത് അന്റെ വാ
എല്ലെടി അവ് അവന്റെ പെര്മാറ്റെന്തേന്നു എന്താപാട് അന്റെ കല്യാണം കയ്ച്ച ആൾതെന്തേനി പാട് നല്ല സ്നേഹത്തിലൊക്കെ ആയിര്ന്നോ
അതികൊന്നുല്ലാ
മ
ഓൾത് ആവശ്യത്തിന് മാത്രം
ഓന്ക്ക്ള്ള ആവശ്യങ്ങള് നടത്താന് ആഹ് അപ്പ ചത്തയാന് ഔ ഇജ് കൊർച്ച് സ് എ എടെങ്ങേറായിട്ട്ണ്ടാവുലേ അങ്ങനെക്കെ ആയപ്പോ
അആണ് ഓലാശ്യത്തിന്ക്കെ നമ്മക്ക് കൂട്ടൊന്നുല്ലാ
ഊം
ഒര് സ്നേഹം പർഞ്ഞാത് നമ്മ്ക്ക് സ്നേ സ്നേഹം പർഞ്ഞാ ഇങ്ങൻത്തെ സ്നേഹിക്കലല്ലാ വേറെ സ്നേഹാ വാണ്ട്യേ
ആഹ് നമ്മളെ കണ്ടറഞ്ഞ്ള്ളെ സ്നേഹ വാണം
ഉം പക്ഷെ ഓലെ ആവ്സ്യത്തിന് മാത്രമല്ല സ്നേഹ അല്ലാ
ഊം
ഇന്നോട് ചോയ്ച്ചും
ഏഹ്
ഇന്നോട് ചോയ്ച്ചും
ആഹ്
എട്ക്ക്
എന്ത്
ഏത്താപ്പം അമ്മള്ങ്ങനെ താക്കല്ലേന്നൊക്കെ ചോയ്ച്ചുമ്പളേ
ആഹ്
ഇൻക്കങ്ങനൊന്ന് ഇഷ്ടല്ലേനി ഇൻക്ക്ങ്ങനെ ഒന്നും അറീല്ലേനി
ആഹ്
ഇങ്ങനെക്കെ ണ്ടാവുന്നൊന്നും കല്യാണ കയ്ച്ചാ ഇങ്ങനെണ്ടാവും ഒന്നും അറീലാ
ആയ്ശെരി
അയ്ന് ശേഷാണ് മനസ്സ്ലായെ
ആള് ശെരില്ലാവുലെ
ആഹ് ഓഹ്
ഉ എങ്ങനേയാലും നല്ല രീതീലാവട്ടെ അതിന് ദുആ ചെയ്യാം മ്മള് അല്ലാതെപ്പൊ അൻക്ക് നല്ലൊര് നല്ലൊര് ആഹ് നല്ലൊര് ജീവിതാണെങ്കി ആവട്ടെ അല്ലെങ്കിൽ പിന്നെ വേറൊരു ജീവിതം കിട്ടട്ടെ പ്പാ അത്രിം മട്ത്ത്ലെ
മം
ഊം അത്രേയും അൻക്ക് വെർപ്പ് കുട്ങ്ങി ഉം അതാണ് ഉം
ട്ടും അൻക്കങ്ങനെ വെർത്ത് പോവാള്ള കാരണം വരെ ചോയ്ച്ചു
ഊം തെന്നെ അമ്മള് ജി
ഒര് സ്വന്തം ഭർത്താവിനെ എങ്ങെനെ വെർക്ക്ണേയ്ച്ചും വെർക്കണ്ട സാഹചര്യം ഉണ്ടാക്കിട്ട് ഇറങ്ങിയാൻ
ഇടെക്ക ത ഞാൻ പറയാ
വീട്ടിലിങ്ങനെ ജോലി ചെയ്യുമ്പോളൊന്നും ഒന്നും പറയൊന്നുംല്ലല്ലേ
ഉം എടുത്തക്കോന്നാ പറയ
ഉം എടത്തോ എടുത്തോ പറയുണ്ടാവും
ഉം
ഉം അസുഖ എന്തേലും പറഞ്ഞാലോ അങ്ങനെ അങ്ങനെ മൈൻഡ് ചെയ്യുല്ലെ അസുഖം അസുഖങ്ങളൊക്കെ പറഞ്ഞിനിക്ക് വെയ്യന്നൊക്കെ പറയാണെങ്കിലോ
എന്നാലും ഇപ്പൊ ഇപ്പ ഒന്ന് റോഡ് കിടന്നണ്ട കുറച്ച കഴിഞ്ഞട്ട് പണി എടുത്തയിട്ടോ
ഉം
നമ്മള് എടുക്കണ്ടാ എന്ന് പറയുന്ന കേട്ടാലേ നമ്മുക്ക് എടുക്കാനാ തോന്ന
ഉം ഉം നമുക്ക് വയതേ ഒക്കെ ആവുമ്പോ കണ്ടറിയണം അല്ലേ അവര ഒരു സപ്പോർട്ടല്ലേ നമുക്ക് അത് ആഹ് അവിടെ കല്യാണം കഴിച്ചഴിഞ്ഞ നമക്ക് ഭർത്താക്കന്മാരെ സപ്പോർട്ട് അല്ലേ അതില്ലെങ്കിൽ പിന്നെ ഇങ്ങ ഉം
ഒരു സ്ഥാനില്ല
ഉം ശരിയാണ് ഇനിയുള്ള ആളാവും ആമീൻ നമുക്ക് അങ്ങനത്തെ ആദ്യൊക്കെ കുഴപ്പ ഇണ്ടായി ആദ്യൊക്കെ വല്യ ഇതുണ്ടായിന്നില്ല കല്യാണം കഴിഞ്ഞ പാടന്ന് വാ അന്നൊന്നും പിന്നെ അത്ര പ്രായമതൊന്നും ഉണ്ടായില്ല പക്വതന്നൊക്കെ ഇപ്പൊ കൊഴപ്പമില്ലട്ട അഹബ്തുള്ള ഇപ്പൊ കൊറെ നമ്മളൊക്കെ മനസ്സിലാക്കണണ്ട് ശരി
ഞാന് കോളേജിലത്തെ കുട്ടികളോടെ പറയിന്നു ഇപ്പൊ കല്യാണം കഴിക്കരുത് ഒരിക്കലും സമ്മതിക്കരുത് ട്ടോ പറയും
കല്യാണം കഴക്കൻല്ലേ
ജോലി ആയിട്ട് പൈസ ആയിട്ട് കജ്ജലി
ഉം എന്റെ എല്ലാർക്കും അവന ആവില്ലട്ടാ നമ്മുക്ക് ഓരോരുത്തർക്ക് ഓരോ വിധയാണ് പക്ഷെന്താനിക്കിപ്പൊ എന്നോട് പറയാനുള്ളത് പഠിച്ച കാരണം നിക്ക് ജോലി ആയിട്ട് കല്യാണം കഴിച്ച മതി ച്ച മതിയായിരുന്നു പഠിച്ചിരുന്നല്ലേ
എന്ന ആയിക്കോട്ടെ
ആഹ്